കേക്കുന്നില്ലേ?
ആഹ്, കേക്കണ്ട്. ന്താ, പറീ...
സൗണ്ട് കുറവാണല്ലോ?
ന്താ, പാട് സൂഖല്ലെന്ന്.
ആഹ്, സുഖാണ്.
കേൾക്കണ്ട പ്പോ?
സൗണ്ട് കുറവാണല്ലോ?
ഫോണ്, ആഹ്, ചെല നേരത്ത് ഫോണ് ന് ഒരു പ്രശ്നം വരല്ണ്ട്.
ഏഹ്.
പ്പൊ, കേൾക്കണ്ട.
കൊറെശേ?
കൊറേശേ. നിങ്ങക്ക് മാത്രേ പ്രശ്നള്ളു. വേറെ ആൾക്കാർക്കൊന്നും പ്രശ്ന ഇല്ല ല്ലോ?
ഏഹ്.
പിന്നെന്താ, ഫുഡൊക്ക കഴിച്ചാ...
ആഹ്, ഫുഡൊക്കെ കഴിച്ച്. ഞാൻ ഞ് സൗണ്ട് കൂട്ടിട്ടും ഇങ്ങൻ തന്നെയാണ്.
എന്തേനു ഫുഡ് എന്താ?
എന്തൊക്കെ, എന്തൊക്കെ, സ്പെഷ്യല്. സബ ചോറിന്നെയ രാത്രി കഴിക്കല്.
ചെലാപ്പ ചോറ് കഴിക്കും.
ഏഹ്.
ചെലാപ്പ ന്തെങ്കിലൊക്ക, ആഹ്, ന്തേം പൊർത്ത്ന്ന് ന്തേം, ഫുഡ് കയിക്കും. അങ്ങനക്കയിക്കും. ന്നിപ്പോ ചോറന്നെ നു.
എന്തൊക് മീന മീനായിരുന്നോ?
ഇന്ന് മീനല്ല. ഇന്നലെ ഓൾറെഡി ചിക്കൻ കറി ഉണ്ടായതോണ്ട്, ഉച്ചയ്ക്ക് ചിക്കൻ കറിണ്ടായിൻ. രാത്രിക്കക്ക്, തക്കാളി കൂട്ടാൻ ണ്ടാക്കി. പിന്നെ, ഉപ്പേരി, ബീറ്റ്റൂട്ട്, ഉപ്പേരി, പിന്നെ ന്താ പപ്പടം. അങ്ങനൂട്ടി ചോറുന്നു. ഇപ്പൊങ്ങ ചോറ് തിന്നോ?
ആഹ്, ചോറ, ഭക്ഷണം കഴിച്. കെ ടക്കാൻ നിക്കനീ. ങ്ങള് നേരത്ത കെ ടക്കുവോ?
ഇപ്പൊ ഞാൻ ഇപ്പ കുട്ടീനെ ഓറക്കാണ് നേരത്തെ കെടക്കോയിച്ചാല് കെടക്കും പക്ഷെ നമ്മളെ ഫോൺ കളിത്തെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയാകും അത്രന്നെ നമ്മളെ ഡ്യൂ മറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങട്ട് വരും ഇവള് ഇവള് ഒറങ്ങാണെങ്കിൽ കൊറച്ച് ടൈം ഇണ്ട് ഇവള് വേഗം ഒറങ്ങൊന്നുല്ല ചെലാപ്പം നേരത്ത ഒറങ്ങും ചെലാപ്പം നേരം വകി ഒറങ്ങും
ഉം ഇബടെ ഇന്റെ മോളിതാ ഒറങ്ങിട്ടേന്നില്ല
ആഹ് അവിടെ ഫീഡ് ചെയ്യണ കൊണ്ടാണ് ആള് ഇപ്പോ റെഡി ആയി നിക്കണ്ട് അല്ലെങ്കില് ഓൾക്ക് എത്ര വയസ്സായി
ഓക്ക് മു നാല്
ഏഹ് നാല് വയസ്സ് സ്കൂളിൽ ചേർത്തീട്ടില്ല
ഇല്ല് നാല് പൂർത്തിയായിട്ടില്ല സെപ്റ്റംബർ വന്നാ നാല്
ആഹ് ഇവൾക്ക് രണ്ട് ഇപ്രാവശ്യം ജൂലൈ ഈ മാസം പയിനഞ്ചാതീ പൂർത്തിയാവും രണ്ട് അവള് പാട്ടാടാ
ആഹ്
ഉം പിന്നെന്താ എപ്പളാ ഇന്നി കെടക്കാ
ഓള് ഇപ്പോ ഉച്ചക്ക് ഉറങ്ങീല്ലാ അപ്പൊ നേരത്തെ ഒറങ്ങാ മതിയാവും
ഏഹ് അല്ലാ ഇങ്ങള് എപ്പളാങ്ങീ കെടുക്കാ ഇങ്ങള് എപ്പളാ കെടക്കാ ഏഹ് ഇവിടെ തൊട്ടിലിൽ ഒന്നും കെടുക്കുല്ല നമ്മളൊപ്പ തന്നെ കെടുക്കൂള്ളു ഞാൻ പിന്നെ തൊട്ടിലി കൊടുത്തി ശീലാക്കി അ അതിപ്പോ ഇപ്പൊ പാല് കെടുക്കണോണ്ട് നമ്മളെ ഒപ്പ തന്നെ കെടുക്കാ ഇന്നി പാല് കൊടുക്കാതാക്കുമ്പോ തൊട്ടിലിൽ കെടത്തേണ്ടി വരും മിക്കവാറും എന്താ ആഹ് എപ്പളാ ഇങ്ങള് കെടക്കാ പത്തണിയോ എത്ര മണിക്കാ കെടക്കാ ഏഹ് ഹസ്ബൻഡ് എവിടെ നാട്ടിലുള്ള ആളാ?
അല്ലല്ല പൊറത്താ
ഏഹ് ഏഹ് ആകെ ഒരു കുട്ടിയന്നെ ഏഹ് ആഹ് നമ്മളെ ഞമ്മളെ വീട്ടിലാകുമ്പോ പിന്നെ എപ്പോ കെടന്നാലും കൊയപ്പൊന്നു ഇല്ലല്ലോ?
ആഹ്
ഉം നാറത്തെ നീച്ചോ മ്മള ഇങ്ങളോട്ന്ന്
ഇല്ലല്ല നേരം വെകീട്ടാ നീക്കല് ഇപ്പോ ഞാനു ഉമ്മേള്ളു ഇപ്പയും
ആകെ ഒരു മോളോള്ളൂ ഇങ്ങള്
ആഹ് ഒരു മേളെന്നെ ഉള്ളു ആങ്ങള ഗൾഫിലാണ് നാത്തൂൻ ഇണ്ട് നാത്തൂൻ നാത്തൂന്റെ വിട്ടിലാ
ഏഹ് പിന്നെന്താ എല്ലാരും ഒറങ്ങിയോ? എല്ലാരും കെടന്നിട്ടുണ്ടാവൂലാ?
കെടന്ന് പൊറത്തൊക്കെ പോയി ഇപ്പൊ ക്ഷീണിച്ചു വന്നപ്പോ
ആഹ് പൊറത്ത്ന്നേനി ഫുഡ്?
ഫുഡ് ഇവിട്ന്നാ കയ്ച്ചത് ഞാനിപ്പോ പ്രഗ്നന്റ് ആയതോണ്ട് കാണിക്കാൻ പോയിനി ഹോസ്പിറ്റലില്
ഉം എത്ര മാസായി അപ്പൊ എത്ര കുട്ടിണ്ട് ഇങ്ങൾക്ക്?
ഇൻക്ക് ‌രണ്ട് കുട്ട്യേള്ണ്ട് മൂന്നാമത്തതാണ് ഇത്
ഏഹ് ഫസ്റ്റ്ത്തെ ആള് എത്രയിലാ അപ്പൊ? ഏഹ് അപ്പൊ ഓൾക്ക് ക്ലാസ്സില്ലേ?
ഓക്ക് ക്ലാസ്സ്ണ്ട് നാളെ ക്ലാസ്സ് ഇല്ല നാളെ ഞാറാ വെള്ളിയാഴ്ച്ചയല്ലേ?
അപ്പൊ ഇങ്ങള് ഇന്ന് പോന്നതായിരിക്കുല്ലേ?
ഏഹ് ഞാന് ഇവിടെ ഇന്റെ വീട്ടിലാ നിക്കല് റെസ്റ്റ് ആയേനെകൊണ്ട് മോള് ഇവിടെ സ്കൂളിലാ
അ അവിടുന്നു ഇവടന്നും പോകാൻ പറ്റിയ സ്കൂൾ ചേർത്തിതാവൂല്ലേ?
അല്ല അവിടന്ന് പോവാൻ പറ്റൂല ഹബൻഡിന്റെ വീട് കൊറച്ച് ദൂരാണ് അപ്പോ പിന്നെ ഇങ്ങനെ ആയപ്പോ ഇവിടെ ഇന്റെ വീട്ടില് സ്കൂളിലാക്കിന്നിയത്
അപ്പ എങ്ങനെ അപ്പൊ അടുത്തൊല്ലോ അടുത്തൊല്ലോ?
അടുത്ത കൊല്ലം ഇനി മാറ്റണം ഇപ്പോ രണ്ട് മൂന്ന് കൊല്ലായി ഇവിടെ പോവല് തൊടാങ്ങീറ്റ്
അപ്പൊ എത്രയ ഇപ്പൊ ങ്ങൾ ഇവിടെ നിന്നിട്ട് നിങ്ങള ഇവിടെ നിന്നിട്ടേ
ഞാന ഇവിടേന്നക്കെ സ്കൂള ഞൻവിണെങ്കിൽ മോൾവിടുന്ന സ്കൂക്ക് പോവ മോളമ്മെ നോക്കല് ഇവിടെ സ്കൂള് ആയ അ പിന്നൊണ്ട് മാറ്റിയിട്ടില്ല അവിടെടൊക്ക നല്ല ഡൊണേഷൻ കൂടുതലാണ് നമ്മളെ ഭാഗത്തൊക്കെ ഇവിടെ ഇല്ല ഇവിടെ സിബിഎസ്ഇ എന്നെഡൊനേഷൻ കൊറവാ
ഏ ഇ
കിട്ടി ഞമുക്കന്ന്
ഏഹ്
എത്തിങ്ങാന ബേയ്സാണ്
ആ അപ്പം നിങ്ങളവിടെ അയനെക്കാട്ടി ബഡ്ജറ്റ്കൂടി
പർക്ക ഡോണേഷൻ ചോദിക്കന്
ഓ ഇവിടെ അപ്പ എത്ര എത്ര ഉണ്ടാവല്ലേ പത്ത് പതിനഞ്ച്ച ഉണ്ടാവുള്ളോ? ഏ ഒരു വർഷത്തിന് അയ്യായിരോ?
ആഹ അല്ല നമ്മള്സാധാരണെ എത്ര ഏഴ്‌വരെ പഠിക്കണേ പഠിക്കണേന് ഡൊണേഷൻ കൊടു ചേർത്തുമ്പോ തന്നെ പൈസകൊടുക്കൂല നമ്മള് ഡൊണേഷൻ ആയിട്ട് അങ്ങനെ അയ്യായിരംറുപ്യാ ക്ക്കിട്ടിയ
അതങ്ങ് അതെന്താ പ്രൈവറ്റ് അങ്ങാ അത്രഉള്ളൂ അത്ര ഉണ്ടാകാൻചാൻസ് കൊറവാണല്ലോ?
നമ്മള അതില്ല അന്ന്കേറോഫിലങ്ങനകിട്ടിയത് നമക്ക്
ഓ അങ്ങനാ ഞമ്മളിവിടെ എത്രയാമക്ക് ഞമ്മള ഞമ്മള ഇവിടെ എത്ര അറില്ല ഞമ്മള് ചേർത്ത്പോളല്ലേ ഞമ്മക്ക്
ഉം നമ്മ അവിടൊക്കെ അവിട അല്ല അപ്പനീറെ അവിടെ നല്ലതണ്ായി മുപ്പറി മുപ്പ ഒക്കെ ഉണ്ട് ഡോണെഷന്
നഞമ്മളൊക്കെ പഠിച്ചത് ഗവൺമെന്റിലാണ്
ആ ഞാനും ഗവൺമെന്റിലാ പഠിച്ചേ
ആഹ നമ്മള് ഗവൺമെന്റ് പഠിച്ച പക്ഷെ നമ്മളെ കുട്ടികൾ നമ്മള് പ്രൈവറ്റ കാക്കും അതാണ്
ഞാൻ മോക്ക് ഗവൺമെന്റ്ങ്ങനെ ചെയ്യാത്തുണ്ട് ആദ്യം ഗവൺമെന്റ് പോയിനോള ചക്ക ഒറ്റക്ക ഇന്താനൻ ഉതാക്കാനൊക്കെയള്ള ഇൊ പുറത്തുന്ന കൊസ്റ്റൻസ് ഗവൺമെന്റ് അധികവും അപ്പൊ പി ഞാൻ സി ബി എസ് സക്ക് ആക്കിയതാ മറ്റേ സി ബിഎസ് സ ബുക്ക്ന്ന് തന്നെ വരിക എങ്ങനെയാ
മെച്ചണ്ട
ആ
സ്കൂൾ സ്കൂളും മദ്രസള്ള അങ്ങനെ ആക്കിതാ രണ്ടും കൂടി ഉണ്ടോ
ചൂടർ തീരത്തിുണ്ട്
അല്ല ഐത്തന സ്കൂളള്
ആ സ്കൂൾ മരസായി തന്നെയാണ്
ആഹ് അപ്പൊ അവന് കുഴപ്പല്ലേ
്ന്റെ വദ്രസുറ്റി വേറെ പോണം പിന്നെ ഗവൺമെന്റ് ആകുമ്പ് ബുക്ക് ക്ക വരില്ലല്ലോ പലീശക്ക് അപ്പൊ നമ്മള് ബുദ്ധി ചെയ്തണ്ടണ്ട് അപ്പ മോക്ക കഴഞ്ഞൊന്നും കഴൂല
ഉ അത മതി പായപ്പ
അല്ല കുറച്ച പ പിന്നെ മാറ്റഴ ആറ് ആറിലൈയിലൊക്കെത്തുമ്പള് പി
പക്ഷെ ഇംഗ്ലീഷ് നമ്മളിപ്പോ ടെൻത്ത ഒക്കെ എത്തുമ്പോൾ സി ബി എസ് ഇ നടക്കൂല കാരണം എ പ്ലസ് എത്രയാെന്നൊന്നും അറിയില്ല ശതമാനല്ലേണനിക്കള്ളൂ
ആഹ
ടെ തുമമുക്ക് പ്ലാല്ല അല്ലപ്പ അത്രായി മാസം
അക്കെ ഇനക്കോ ഇനക്കാ അറ അരന
എന്താ റെസ്റ്റ് എന്താ കാരണം എന്തീ പയപ്പണ്ടാ
റെസ്റ്റ് എനിക്ക് മൂന്ന് മൂന്ന മാസം മുമ്പത്തെനും പ്രശ്ന വല്ല്യണ്ട് ബ്ലഡ്ഡ് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കായിട്ട് ഡി എൻ സി ആയി പോവലാണ് മൂന്ന് കഴിഞ്ഞാലു മാസം ആവുമ്പോത്തേനെ
പിന്നി വന്നതാ രണ്ടാമത് ഒരിട്ട് ഡി എൻ സി ആയോ
രണ്ടിട്ട് രണ്ടിട്ട്ണ്ട് ഡി അൻ സി എങ്ങനെ പോയിക്ക്ണ് മൂന്ന് ആഹ് നാല് മാസംകുമോ വെ കുട്ടി പോവാ അല്ലെ വീഡിങ് ആയി പോവാ അപ്പ ഒരു ഇൻചക്ഷൻ വെച്ചാണ്ട് ഇങ്ങനെ നിർത്തലാ പ്പോ ഭക്ഷ ഇന്തഷം വെച്ച പ്രസവം നോർമലന്നെ ആഹ് ആഹ്
അയ്നൊന്നും കൊയപ്പല്ലലേ
അയ്നൊന്നും കൊഴപ്പ്ല്ല നേരത്തെ വെള്ളം പൊട്ടി പോവും
ന്ന്ട്ട്ങ്ങള് അനങ്ങാതെ കെടക്കലാ
അല്ല ഇൻഞ്ചഷൻ ഇതുവരെ ഇൻജക്ഷൻണ്ടായിന് പിന്നെ ഏഴ് മാസവേ കൊയപ്പ്ല്ല്യാ മൂന്ന് മാസം കൈയുമ്പോ പ്രശ്നം വെരുന്നാണ് അപ്പ അഞ്ച് മാസം ആറ് മാസം ഇൻജെക്ഷൻ വെച്ച് പിന്നെ കൊഴപ്പൊന്നുല്ല
എല്ലേതും അങ്ങൻത്തെന്നെ മൂന്ന് മക്കള്
ആദ്യത്തേന് പ്രശ്നല്ലേനി രണ്ടാമത്തേ മുതലേ പ്രശ്നം തൊടങ്ങിയെ രണ്ടാമത്തൊന്ന് പോയിനി ഒന്ന് പോയേ പിന്നെ അങ്ങൻ തന്നേണല്ലോ പിന്നെ മൂന്നാമത്തതെന്റെ ഈ ച് ചെറിയ മോള്
ചെല ആൾക്കാര് പറയാ ആഹ് അമ്മക്ക് ആയ്ക്കാണ്ട് ഡി എൻ ഓൾ ഓട്ടോമാറ്റിക് പോയാല് പിന്നെ കുട്ട് ട്ടികള്ണ്ടാവാൻപ്രെ ഭയ്ങ്കര ടൈമാണ് എന്റെ ഫാമിലിത്തേനൊരാളാ ഉം
ടുക്കും ഇന്റെ രണ്ടാമത്തെ പോയി പിന്നെ മൂന്നാമത്താണ് ഈ മോള് ആൺകുട്ട്യേളെ കിട്ടണ്ല്ല ആൺകുട്ടികള് രണ്ടും പൂവാണ് രണ്ടാൺകു രണ്ടും ആപോയത് ആൺകുട്ട്യേളാ
അയ്ങ്ങനെങ്ങക്കറിയാ
പ്രസവി കുട്ടിയായിണ്ടാവും കുട്ടിയായി നാലാം തൊക്കെ വന്നിട്ടേന്റെഷാണല്ലോ നാല് മാസായിന്റേഷാണ് പോവാ അത് കുട്ടിയായിട്ട്ണ്ടാവും പിന്നെ പ്രസവിചൊയ്വാക്കുന്നെയാണ് പ്രസവിച്ചാണ്ട്പ്പ ഡി ആൻസി ചെയ്യും അപ്പൊ ഓര് പറയും ആൺകുട്ടിയാണ് പറയും
ഓഹ് സങ്കടല്ലേ ഞമ്മള്ത്രാലം നോക്കിയാണ്ട്
ഉം
പോകുമ്പോ ട്ടേ നിങ്ങളവിടെ എന്താ കാട്ടില കുട്ടിനാ
ടീ ഇതക്കെ നല്ലപ്പൊ കാണിച്ചേല് ഡോക്ടറെന്നെപ്പൊ ആഹ് ഡോക്ടർക്ക് നല്ല ഗുരുത്താണ് ഗുരുത്താണ് അത് കാണിച്ചേക് ഇൻചക്ഷൻ വെച്ച് നല്ല ടീലല്ലാതിലാക്കിത്തെരും ഒമ്പത് മാസം വരെ പൂർത്തിയാക്കിത്തെരും
അത് നല്ലതാ ന്ന്പ്പത്ര കഷ്ടപ്പെട്ടായാലും കിട്ടണ്ടേ ഇപ്പത്ത്പ്പൊ ഇപ്പത്തെ കുട്ടിപ്പന്താ അറീലല്ലോ ഇപ്പത്തെ കുട്ടീപ്പെന്താ അറില്ലാല്ലോ ആഹ് ആഹ് ഏഹ് ഞമ്മ്ളെ ഗൾഫ് രാജ്യങ്ങള്ലക്കെ ആഹ് അവ്ടെ അയാൻ ചോയിച്ചത് ഇപ്പത്തെ കുട്ടിയേതാറീലല്ലോ പിന്നെന്താ
അപ്പോല് ബർതെ പറഞ്ഞെതിരിക്ക്യാ മ്മളിപ്പ പെൺകുട്ടിപ്പ പെൺകുട്ടികളായാലും അൺകുട്ടികളായാലും ഇപ്പ കളേണോലിപ്പ എങ്ങനേയ്ലും കളെയൂല്ലേ
അതല്ലപ്പൊ കുട്ടി ആഹ് കുട്ടീനെ എന്താ കാട്ടല്ന്ന്ട്ട് നമ്മളെ മറയ്യോ
ആഹ് മറയ്യും കുട്ട്യേളായിണ്ടാവൂല്ലോ മറയ്ത്ത് പള്ളിക്കല് കൊണ്ടയ്ഞ്ഞ് അവിടെ സ് പെണ്ണിന്റെ വീട്ട്ക്ക് കണ്ട്
രണ്ടാൾക്കാര് അങ്ങനായ്ല്ലേ
ഉം അം ന്റെമ്മായിമാര് ആൺകുട്ട്യളെ കിട്ടാൻ ഭാഗ്യണ്ടാവൂല്ലറെം ചെല്വോര് ക്കനെണ്ടാവൊല്ലോ
എന്നാലും കുട്ട്യാള് ചേലോൽക്കറഞ്ഞാല് ഓഹ് ഡീ എൻ സീ ആയിക്കാണ് പിന്നെ കുട്ട്യള്ണ്ടാവാൻ വയങ്കര ടഫാണ് ങ്ങക്ക് മാഷാള്ളാ പിന്നേം കുട്ട്യള്ണ്ടാവുണ്ടല്ലോ അപ്പള് കൊയപ്പ്ല്ലാ
ഇണ്ടാവും അത്ണ്ടായത് കിട്ടാൻ പണിയാണ് പിന്നെ ങ്ങമ്മള് മനങ്ങാത ഒമ്പത് മാസം വെരെ കെടക്കണ്ടേ അപ്പഴാണ്. ഇതില്ണ്ടാവ
ഫസ്റ്റ് ഒക്കാണെ പിന്നെ കൊയപ്പണ്ടാവൂല്ല. രണ്ട് മൂന്ന് കുട്ടികള ക്കണ്ട മൊയ് എട്കാ എളകാത കെട്ക്കുമ്പോ ഞമ്മക്കന്നെ ഒരു പൊർതികേടാണ് ഓല് കാര്യങ്ങള് ഒന്നും കയ്യാതാകുമ്പോ
ആഹ്
ഒരു ഇതല്ലേ
പ്പാ ചെറിയാ മോള് കെടക്കാനെ സമ്മയിക്കൂല
ആഹ് ഓള് ആ ആ ടൈമല്ലേ ഓളത്. ഇപ്പൊ ഞമ്മള് ണ്ടാവണ്ട ടൈമല്ലേ? അപ്പൊ ഞമ്മക്കപ്പോ എന്നാലും അലതില് പ്രശ ആഹ് വേദന ണ്ടാവുല്ലേ?
വേദനന്നൂല്യ
പേടിയാ ഞമ്മക്ക് ഒരു പേടി ഉണ്ടാവോ എന്തായാലും.
ഉം പേടിയാണിൻക്ക് എളകുംമ്പോത്തിന് ഇന്ക് പേടിയാ. അയിന് വീട്ടിലിങ്ങനെ വെല്ലേ നടക്കും അല്ലാതൊന്നും ചെയ്യലില്ലാ.
ആ ന്നാ ശരി.
ന്നാ ശരി ഉം